ഹലോ?
അതെ എന്താണ് അവസ്ഥ എന്താ പരിപാടി വീട്ടിലിങ്ങനെ ഇരിക്കാണോ
അതെ വീട്ടിലിരിക്കണേ
എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോ ഇങ്ങനെ ടെലിഗ്രാമില് ആദായി സിനിമക്കെ കാണായിരിക്കും എന്നിട്ട് നിക്കാനു നിങ്ങക്ക്എന്താ പരിപാടി
നമ്മിതാ വെറുത ഇരിക്കുക നമ്മക്ക ഒരു പരിപാടില്ല വീട്ടില് വെറുതെ ഇരിക്ക തൊലിച്ചിരിക്ക പ്ലസ്റ്റു കഴിഞ്ഞ് നിക്കല്ലേ ഏ ക്കാ
അതെ ടെലഗ്രാം ഇങ്ങനെ ഇപ്പൊ ഞാപൊരു ദിവസം ഉത്ത കാണിഅപ്പോ അധികം നേരം ടെല്രാാം ഇത് തന്നെയാണ് ഒരുപാട് ഉപകാരം ടെല്രാഗ്രമോണ്ട്ണ്ട് നാപ്പോ ഞാൻ ഒരു ദിവസം എടുക്കാണെങ്കിൽ അയിൽപ്പോ ഒരു അഞ്ചാറ് മണിക്കൂർ ടെലഗ്രാമിതന്നെ ഉപയോഗിക്കൽ ടെലഗ്രാം പ നിങ്ങള് ഉപയോഗിക്കലുണ്ടോ?
ആ ടെലഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സിനിമ കേറ്റാനും പിന്ന നമ്മൊ ഒരു കുടുക്കലൈൽ കുടുങ്ങിയന്ന് ടെലഗ്രാമ
ആ അതെ ടെലഗ്രാമിനെ പറ്റി അവർ പറഞ്ഞേക്കെ ഒരു പാട് നിയവിരുദ്ധ പരിപാടികളൊക്കെ ടെലഗ്രാമിൽ സംഭവിക്കുണ്ട്. ട്ടോണ്ട് ഞാൻ മനസ്സിലാക്കണ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കണ്ട് ഇപ്പോ ഒരുപാട് നമുക്കറിയ ടെലിഗ്രാന്ന് പറഞ്ഞാല് ഈ വാട്സആപ്പ അതിനേക്കാൾ ഉപരി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളതിലുണ്ട് ഇപ്പോഎല്ലാം കൊണ്ട് നോക്കയാണെങ്കി ഒരുപാട് പുതിയ ഫീച്ചറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബിസിനസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റയ ഒരുപാട് ബോട്ടുകളൊക്കെ അതിലണ്ട് പക്ഷെ നിങ്ങള് പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ അതി- സംഭവിക്കുണ്ട് ഒരുപാട് സാമ്പത്തികമായടപാടുകളൊക്കെ അഥവാ നമ്മളെ ഏ നിയമവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുണ്ടന്ന് തോന്ന്ണ്, അപ്പോ നിങ്ങള് എന്താണ് ഇപ്പ ടെലിഗ്രാമിൽൽ നിങ്ങൾ എന്തി പൊതുവെ ഈ ടെലഗ്രാമുകൾ യൂസ് ചെയ്യാറ് ഉപയോഗിക്കാറ്
ഞമ്മളൊന്നാമത് സിനിമയേറ്റാനും പിന്നെ നമ്മള അറിയാത്ത ഒരയിൽ പോയിപെട്ടിട്ട് ട്രേഡിങ്ങിൽ പോയി പെട്ടിട്ട് കൊറച്ച് പൈസ ലോസ് ആയിന്നു കൊറച്ച് മുന്നേ ത്ര മുന്നക്കെണ് ഇതില് പെട്ടത്
അതെ ട്രഡിങ് ഇങ്ങെ പറഞ്ഞേക്ക ഈ ആൾക്കാര് ഞാൻ ഇൻ്റേതിലും ഇങ്ങനെ ഞാൻ ഈ ഇത് ഏ ഗ്രൂ ഗ്രൂപ്പില് ജോയിൻ ചെയ്യലില്ലെ ട്ട്രൈനിങ്ങൊന്നും പക്ഷെഇന്ന് ഓ അഥവാ ഓലും ആൾക്കാർ എന്റെ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിണ്ട് ഇങ്ങനെ ഒരുപാട് ട്രെയിൽ അതനിക്ക് മനസായിട്ടില്ല പക്ഷെ ഞാൻ നോക്കുമ്പോ ഇപ്പോൻ്റീൽ ന്നെ പ്പോ ഒരു പത്ത് നൂറ് ഗ്രൂപ്പുകളുടെ ട്രേഡിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഞാനത് എന്നും രാവിലെ രാവിലെ ആയാലും തോ അത് അ അതിന് ഞാന് സ്വന്തം ലെഫ്റ്റ് അടിച്ചു പോവാുക എന്നാ പിന്നെ ഗ്രൂപ്പൊക്കെ എന്നെ ആഡാവും എന്നെ ചേർക്ക ആ രീതിയാണ് ടെലി്ഗ്രാമിന് ഞാൻ എന്നിട്ട് പരാതിയൊക്കെ ടെലി ട്രാ- ഗ്രാമിന് അയച്ചിരുന്നു എന്താണ് മനസ്സില കാരണം നമ്മലള്ഞ്ഞി അഥവാ ഇതിലെന്ത് പോ ചേർന്ന് നമ്മളെ പൈസപോകോ പോകാ പാ കാര്യങ്ങളൊക്കൊ രകാര്യങ്ങളൊക്കെ ചോരോന്നൊക്കെ ഇച്ച് പേടിണ്ട് അ ഭയങ്കര ഒരു ഭീഷണിയാണ് നമ്മളെ സ ഇങ്ങനെ പരിപാടികളെ അ നിങ്ങള് ഈ ടെലിഗ്രാമിനെ പറ്റി അതിന്റെ മറ്റു ഉപയോഗങ്ങളന്തൊക്കെ എന്തായിന് പറ്റി ഇപ്പോള്ളത് ടെലഗ്രാമിൽ
ഞമ്മള് പറഞ്ഞത് നമ്മള് എന്താചിട്ട നമ്മളീ അങ്ങനൊക്കെ വന്നിട്ടാണ് ഗ്രൂപ്പിൽഓട്ടോമാറ്റിക് നമ്മൾ ജോയിൻ ചെയ്യും എന്നിട്ട്ഞാ ഞാനന്ന് ഒരീസം എന്തോരിതിൽ അറിയാതെ എന്ത്മേ റ്റി ക്ലിക്ക് ചെയ്തന്നിട്ട് ക്ലിക്ക് ചെയ്ത ഉടനെ ട്രേഡിങ്ങിന്റെ ഗ്രൂപ്പിൽ ആഡായി അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് പൈസയുടെ വരെ ഓപ്ഷൻ വന്നു ഞാൻക്യാൻസൽ അടിച്ചിട്ടും പൈസ പോണില്ല ന്നി ഇത്എങ്ങനെ ഒരു എന്തോ ഇതില് ആ ഹേക്ക് മോ കേയറിയ താതോന്നുണ്ട് അത് മോനെക്കിയോട് കൂടി. മൂവായിരം രൂപ അക്കൗണ്ടിൽ നിന്നങ്ങട് ലോസ് ആയി ട്രേഡിങ്ങിലൂടെ എന്നിട്ട് ആകെ പ്രശ്നമായി വീട്ടില് കുറേ നമ്മള് സൈബർ സെല്ലിന് കംപ്ലയി ട്ടുണ്ട് പക്ഷെ കോട്ട ചെന്നിട്ട് നമ്മളയിന് പൈസ ചെലവാക്കാതന്നെ വാണം മൂവായിരറ്പ്യ നാലായിരറ്പ്പ്യ ആ പിന്നെ പൈസ തിരിച്ചിട്ടോന്നന്നെ അറിയില അയിമ്മേ ഇപ്പൊ നമ്മളരു രണ്ട് മൂന്ന് കൊല്ല പിന്നാലടക്കണ്ടേരും ആപൈസ തി ചിട്ടും അറിയാതെ
ഉണ്ട് ഇപ്പോ ഇങ്ങള് പറഞ്ഞ പോലെ ഞൻ മുമ്പ് ഇതേ ഒരു വർ ജോലി ഉണ്ടായിരുന്നു. അതെ ഗൂഗിൾ മാപ്പിനെ നമ്മടെ അത് കൊടുക്ക സ്റ്റാർ കൊടു- അ അതോ ഫഞ്ച് അ അത് അതെ റേറ്റി അപ്പൊ അങ്ങനൊക്കെ ഒരുപാട് പൈസ ളൊക്കെണ്ടാധികം പിന്നീട് ഒരു പിന്നെ ഒരു കെട്ട് പൈസ ചോയിക്ക ഫസ്റ്റ് ഓല് കുറച്ച് പൈസ നമുക്ക് തന്നു ഒരു പത്ത് ആയിരറുപ്പി നമക്ക് തന്നു ന്നിട്ടൊൽ പിന്നെ നിങ്ങൾ അയായിരംഒറിപ്പഇട്ട ഇന്ന നമ്മക്ക് നല്ല ഉഷാറായിട്ട്പൈസ സമ്പാദിക്കാന്ന് പറഞ്ഞ അതിനെ ഞാ പിന്നന്ന് ഒന്ന് ഓയിഞ്ഞു മാറി ഉണ്ടായിരിക്കണം, നമുക്കതിന്റെ നമ്മ ചെങ്ങായിമാരൊക്കെ ഇത്തരം കബളിക്ക ട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മക് ഓല് ഒയിഞ്ഞു ഓല് പറഞ്ഞ ഒരുപാട് പരിചയം എന്നൊക്കെ ഇങ്ങനെ തിരെ ചതിക്കു ഏർപാ ടെലഗ്രാമിൽ ണ്ടന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പഴത്തെ ഈ നമ്മള ഒരുപാട് നമ്മള് ഒരുപാട് ഡാറ്റകളൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗാണ് മനസ്സിലാക്കുന്നത് ഈ ടെലഗ്രാം. ഇപ്പൊ നമക്കറിയാം വാട്സആപ്പില് പോകാത്ത വലിയ വലിയ ഫയലുകൾ ഇപ്പ ഒരുപാട് വലിയൊരു ജീവി ക്കണക്ക് ഇത്‌ള്ള ഫയലുകളൊക്കെ നമുക്ക് ഉഷാറായിട്ട് സിമ്പി ഒരു ബുദ്ധിമുട്ടുല്ലാതെ ടെലഗ്രാമിൽ നമുക്കുണ്ടാവാഏ ചാ അയാകാനും പറ്റും അതുപോലെ തന്നെമുക്ക് സൂക്ഷിക്കാനും സുഖള്ളതാണ് ടെലഗ്രാം മനസ്സിലകുന്നത് ഇപ്പോരു ഞാനൊക്കെഇഞ്ഞിതിൻ്റെ ഫ ഫോട്ടോസൊക്കെ എന്റെ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മള് ഗൂഗ്ള്ലൊക്കെ ഒരു സ്റ്റോറേജ് ഉണ്ട് പതിമൂന്ന് ജി ബി കഴിഞ്ഞാ ഓട്ടം അത് സ്വയം നിന്ന് പോകും നമുക്ക് പിന്നീട് ഇതി ആട്ചെയ്യാൻ പറ്റില്ല എാ ടെലഗ്രാം എന്ന് വെച്ചേ നമുക്ക് എത്രയും എത്രയും ഫോട്ടോസ് നമക്ക് അതിൽ ഇട്ട്ക്കാം എന്ന നമുക്ക് പിന്നീട് നോക്കാനും സുഖമാണ് എന്നുള്ള ഞാൻ മ മനസ്സിലാക്കുന്നത് അപ്പോ ഈ ഒരു വിഷയം എന്താ പറയ ടെലഗ്രാം വാട്സആപ്പ് എന്നുള്ള ഒരു ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങക്ക് നിങ്ങള അഭിപ്രായത്തിലേതാ
ടെലിഗ്രാം എന്ന് പറയുമ്പോ നമുക്കിപ്പോ എന്തായീ പറയാപറ്ററഞ്ഞ നമ്മൾ ഈ ഐഫോണിലൊക്കെ നമ്മൾ ഫോട്ടോഎടു ക്ലിയർ പോവാതെ ടെലിഗ്രാം കൂടെ ഇട്ട് കൊടുക്കാം വാ ആൻഡ്രോയ്ഡ് യൂസേഴ്സിന് പിന്നെ അത് പറയുന്ന പോലെ നമ്മൾ വാട്സപ്പിൽ നമുക്ക് സിനിമ ഷെയർ ചെയ്യാൻ പറ്റൂല്ല വലൃ വല്ല്യ ജി ബി പറഞ്ഞ ശരിയാണ് വീഡിയോസും ഫോട്ടോ സെന്റയാൻ നല്ല പണിയാണ് അതിന് ശെരിക്കും പറഞ്ഞ ടെലഗ്രാം ഒരു നല്ലൊരു അഭിപ്രായം തന്നെയാണ് പക്ഷെ ടെലി ടെലില്രാമിൽ ഭയങ്കര മിസ്യൂസും വരുന്നുണ്ട് വാട്സആപ്പിനെക്കാളും ടെലഗ്രാം നമ്മള ഈ രാജ്യത്ത്ഏറ്റ ഏറ്റവുമിസ്യൂസ് ചെയ്ണത്ഒരു സംഭവം ടെലിഗ്രാംആണ്. ഈ ആൾക്കാര് നമ്മളോരോന്നും ഷെയർ ചെയ്യുന്നതുംവീഡിയോസും ഫോട്ടോസും ഇപ്പൊക്കെ മിസ്യൂസ് ചെയ്യണ് ടെലഗ്രാമിക്കൂടെന് അയിനു ഭയങ്കര നടപടി നമ്മളെ കേന്ദ്ര തിലവരുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇതുവരെ ഒരു ലോ വന്നിട്ടില്ല പിന്നെ ഇ നീറ്റ് എക്സാമും എൻട്രൻസും വരുമ്പോ ടെലിഗ്രാം ഒഴാഴ്ച്ചേക്ക് എന്താണ് നിർത്തിവെക്കാണന്നൊ അങ്ങനെന്തക്ക പറഞ്ഞീര്ന്നല്ലോ ഒഴിവാക്കാണന്നൊ ബാൻ ചെയ്യാണന്ന് ഈയിടെ അങ്ങനെന്തൊക്കെ പറഞ്ഞ ന്യൂസ് വന്നിരുന്ന്
അതെ നിങ്ങള് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം അങ്ങനത്തെ ഒരുപാട് പറഞ്ഞ പോലെ നിയമവി- വ്യക്തമായ ഒരുപാട് പരിപാടികൾ പറഞ്ഞ അതി പറ്റതാണ് ഇത്തരം പരീക്ഷ പേപ്പറുകള് അതിന്റെ ഉത്തര കടലാസുകളക്കെ ഗ്രൂപ്പുകളിലൂടെ പരസ്പരം ഷെയർ ചെയ്യുന്നു ആളുകൾ പൈസ കൊടുത്തു വാങ്ങുന്നു ഇത്തരം സംഭവങ്ങൾ കാലന്നെ മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെന്റ് ഇത്തരം ഈ ഒരു ആപ്പിനെ താക്കാലികമായിട്ടൊന്നു നിർത്തിവ സിരുണ്ടി തെരി അപ്പോ ഇതിന്റ ഇതിന്റെ മറ്റൊരു കാര്യങ്ങളൊക്കെയിട്ടിതിന്റെ സി ഇ ഇ കാര്യങ്ങള് ഭയങ്കര പരാതി പറഞ്ഞ് കോടതിയിലൊക്ക പോ ഒരുപാട് സംഭവൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുണ്ട് എന്നിതാൽ പോലും ഞാനും ഞാനിപ്പോ ഒരുപാട് പ്രയാസനുഭവി ണ്ട് ഇപ്പൊ ടെലഗ്രാാം ഇപ്പൊ കുറച്ച് ഒരാഴ്ച ആയിട്ട് ഇപ്പൊ നമുക്ക് ലഭിക്കണ്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ബുദ്ധി ബുദ്ധിമുട്ടുണ്ട്ങ്ങനെ കിട്ടാതാവും കാരണം എന്നും ഒരു ടെലഗ്രാം ഉപയോഗികുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാ ഒരു ദിവസം ഒര ഒരാഴ്ച ടെലഗ്രാം പ്രവർത്തനരഹി പോകാന്നുള്ളത് അവനെ പോലുള്ള ആൾക്ക് ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു ഒരു ഒരു സ്ഥലം കൂടിയ ടെലഗ്രാം എന്നുള്ളതാ പിന്നെ ഞാനൊക്കെ വീഡിയോസ് ഡൗൺലോഡ് ആക്കാനൊക്കെ മു അത് അതിനെക്കെറിച്ച് ചില ഒരുപാട് ഗ്രൂപ്പുകളൊക്കെണ്ടിട്ട വീഡിയോസ് ലോടാക്കൻ അതുപോലെ തന്നെ നമ്മളെ ഗ്രൂ ഫാൻസ് ഗ്രൂപ്പുകള് അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യവും ബുക്കുകള് ലഭിക്കാനാണെങ്കിലും എല്ലാം ഒരു കുടക്കിയിൽ എന്ന് പറഞ്ഞുന്ന ഒരു വസ്തു പോലെയണിക്കന്ന് മനസ്സിലാകുന്നത് ഏറ്റവും നല്ലതാണ് ഈ ടെല ടെലിഗ്രാം ഇനിയിപ്പം നമുക്ക് മെസ്സേജ് ചെയ്യാനാണെങ്കിലും അതിനും പറ്റിയ നല്ലൊരു ഒരു സ്ഥലാണ് ടെലഗ്രാമ് വാട്സആപ്പിനേക്കാളും ഉപരി നല്ല രീതിയില് നമുക്ക് കൃത്യമായ രീതിയില് മെസ്സേജ് കാര്യങ്ങള് ചെയ്യാൻ ഏറ്റവും നല്ലൊരു വഴിയാണെന്ത് ഈ ടെലിഗ്രാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോനെ ചോട് ചോദിക്കുമ്പോ വെച്ചാല് ഈ ഫേസ് നമുക്ക് മെസ് നമുക്ക് ഇത്തരം ടെ ഗ്രാമില ന്താവെച്ചാല് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് നിയമവിരുദ്ധ കാര്യങ്ങള് സംഭവിക്കണ്ട് എന്നാ എന്തുകൊണ്ടാ ത് ഈ ഗവൺമെന്റിന് അത് നിരീക്ഷിച്ചിട്ട് ഇത്തരം പ്രവർത്തനങ്ങളെ ഏ തകർത്തുകൂടാ അല്ലെങ്കി ഇല്ലാ ദ്ധാക്കിക്കൂടാ എന്നുള്ള വിശയത്തിൽ എന്താ നിങ്ങക്ക് പറയാനുള്ളത്
ഞമ്മക്ക് പറയാനുള്ളത് പറഞ്ഞാല് നമ്മളീ ഇന്ത്യയി മാത്രേള്ളൂ ഇങ്ങനത്തെ സംഭവം നടക്കണ വാക്കി മറ്റുള്ള രാജ്യത്തൊക്കെ ബാനാക്കിന്ന് പറഞ്ഞ പിന്നെവിടെ ആപ്പ്ന്നെ ബാന ആാക്കും ഇപ്പ നമ്മളെ നാട്ടിലെ ടിക്ടോക്ക്ങ്ങനെ ബാൻാക്കി അതേപോലെ ടെലി്രാം മിൂസ് ചെയ്യണ്ട ബാനാക്കാം പക്ഷെ ഇവരിത് ബാന ആക്കുന്നില്ല പിന്നെ ഈ മീറ്റ് എക്സാം എൻട്രൻസ് എക്സാമൊക്കെ എത്രേ മാസങ്ങളിരുന്ന് പഠിച്ച് എഴുത്ണോര് ഈ പെട്ടെ ഈ പേപ്പറ് ലീക്ക് ആയ പോലെ മാനസികാവസ്ഥ എന്തായിരിക്കും ഓലീ പടിച്ചതൊക്കെ വെറുതെ ആവും ഓലീ എഫോർട്ട് എടുത്ത വെറുതെആവില്ലേ പിന്നെ കണ്ടില്ല ചെല പൈസക്കാര് ചോർത്തി കൊടുക്ക പത്ത് ലക്ഷം കൊടുത്തിട്ട് പേപ്പർ ചോർത്ത പോലെ മക്കക്ക് വേണ്ടിട്ട് അതൊക്കെ ചെയ്യുമ്പോ പാവപ്പെട്ടവരാണ് അയില് പെടുന്നത് അതൊക്കെ ടെലഗ്രാമിൽ ഭയങ്കര മിസ്സ്‌ യൂസ് ആണ് ടെലഗ്രാം കാരണുണ്ട് ഭയങ്കര ഉപയോഗുണ്ടാവും മിസ്സ് യൂസും ഉണ്ടാവും ടെലഗ്രാമിൽ ചെയറ്റ ടെല്ര്ര ചുമ്മാ ഷെയറയ്യണോരും അങ്ങനെയൊക്കെ ഉണ്ടാവും ഭയങ്കര ചോറന്നെയാണ് ഈ സംഭവം പക്ഷെ നമ്മള് ടെലഗ്രാമില്ലാതെ ജീവിക്കാൻ പറ്റൂല ചെലോർക്ക് ഹൈലീ യൂസെയ്യണോരില്ലേ ലപ്ടോപ്പില് വർക്ക് ചെയ്യുന്നവരൊക്കെണ്ടാവും പക്ഷെ നമ്മള ഈ ഇന്ത്യല് നടക്കുന്നത് തന്നെ ഒര് മിസ്യൂസാണ് ഇതിന് കാരണം ഇത് മിസ്യൂസ്സില്ലെ ടെലഗ്രാം അടിപൊളി ആപ്പാണ്
അതെ അതെ നിങ്ങള് പറഞ്ഞ കാര്യാ ഇപ്പൊ ഇതില് മറ്റൊരു വേറൊരു വശാണ് ഇത്തരം ഒരുപാട് അശ്ലീല വീ വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥലമായി മാറിട്ട് മനസിലായി പലപ്പോയും നമ്മളാ ഗ്രൂപ്പുകളിലൊക്കെ വരാണ്ട് ഇത്തരം നമ്മളിപ്പോ ഒരുത്തരും പോൺ സൈറ്റുകളില് പോകുന്നവരം ഇതീ ടെല ഗ്രാമിനുള്ള സുലഭമായി ലഭിക്കുന്ന ഒരുപാട് ഗ്രൂപ്പ് പ്പുകളൊക്കെ ഉണ്ട് അതന്നെ ആളുകൾ പൈസ കൊടുത്തുവാകുന്ന അങ്ങനത്തെ ഒരുപാട് അശലീലമായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പ ടെലിഗ്രാം സംഭവം ഉ അപ്പൊ ഞാൻ മനസ്സിലാക്ക ഗവൺമെന്റ് അഥ നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ കൃത്യം മായ ഒരു ഇടപെടൽ അതാ നിരീക്ഷണം ഈ ടെലഗ്രാമില് നോക്കാണേല് ഒരുപാട് നിയമവിരുദ്ധമായി ഒരുപാട് കാര്യങ്ങളൾ കൃത്യമായി പിടി പിടിക്കാനും അത്തരം ആളുകളെ കൃത്യമായി അവ ശിക്ഷ നൽകാനൊക്കുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്നാലെ ഇത്ര ഒര് കുറ്റകൃത്യളില്ലാത്ത നല്ലൊരു ഒരു ഏത് ആപ്പായിട്ട് ആൾക്കാര്ക്കത് ഉപയോഗിക്കാൻ പ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ നിയമം കൊണ്ടുവന്ന ആൾക്കാർ ഒരു പരിധി വരെ അവർ ഇത്തം തെറ്റ കുറ്റക്കൊക്കെ മാറി അന്നേം നു്രാമിനെ ഒരു വാട്പ്പ് പോലെ തന്നെ അ ഇക്കാ ബരി നല്ല ഒരുപാട് നമുക്ക് കാര്യങ്ങള് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെ ആപ്പയിട്ട് ക്ക അതിനെ ഉപയോഗിക്കൻ പറ്റുന്നാ ഞാൻ മനസ്സിലാക്കുന്നെ എന്നാ ഞാൻ മനസിലാക്കിന്നാ ഇതിന്റെ ഒരു ഞാന് ഇതിന്റെ ചരിത്രം പറയുമ്പോ ഇതി ഏ സി ഇ ഒ അതായത് സ്ഥാപകനായിട്ടുള്ള ആള് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് അതിന്റെ ഇതിന്റെ അ ഹെഡ്ക്വാർട്ടറ് അഥവാ അതിന്റെ സ്ഥാപനം എന്നുള്ളത് അത് മെയിൻ സ്ത് ഏരിയ എന്നുള്ളത് അത് യു എ ആണ് ഇതിന്റെ ബേസ് ആയിട്ടാണ് ഈ ഒരു ടെലിഗ്രാം ആപ്പ് നിലൽ ഇപ്പോ പ്രവർത്തിക്കുന്നത് അതും അത്രത്തോളം യു എ നമുക്ക് ന്ന് പറയല്ലോ അത്രത്തോളം ഭയങ്കര സെക്യൂരിറ്റി അഥവാ എല്ലാം കൊണ്ടും ഭയങ്കര സ്വെറ്റ് ഒരു ഉഷാറായിട്ടുള്ള രാജ്യാണ് ആ രാജ്യത്തിൽ നിന്നാണ് ഈ ഒരു ആപ്പിനെ നിയ തിരക്കീന്ന് പറയുമ്പോ അതിര് എന്നിട്ട് ഈഷ് ഇന്ത്യൽക്കാ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉപയോഗം ഉപയോഗിക്കുന്ന ആൾക്കാര് അതാണ് ഇന്ത്യുള്ളത് വലിയൊരു മാർക്കറ്റക്ക ടെലഗ്രാമിനകം അൊ ഇന്ത്യ പ്ലാൻ ചെയ്തപ്പോ അവര് പ്രയാസപ്പെടുന്നുണ്ട് കാരണം അത്രത്തോളം കോടിക്കണക്കിന് നഷ്ടാണ് ഇത്ര രാ ഉച്ചയോടു കൂടെ ഇവട്ക്ക് വരുന്നത്
പക്ഷെ നഷ്ടം നോക്കിട്ട് മാത്രം കാരില്ല ഒരു മിസ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ ഭയങ്കര മിസ് മിസ് ഈ വീഡിയോസും ഫോട്ടോ ഒക്കെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഭയര മിസൂസ് ആണ് അതും മറ്റേ നമമ്മളീ ഓലി മറ്റേ ഇണ്ടാക്കും ചെയ്യുന്നു നമ്മളൊരു വെറും ഒരു ഫോട്ടോ അയിൽക്ക് ഇട്ട് കൊടുത്ത ഓലത് മറ്റേ ഞൂടാക്കിട്ട് നമ്മുക്ക് കൊണ്ടരും അത്രയും ഭയങ്കര മിസ്യുസ് ആണ് ടെലഗ്രാം പിന്നെ ഇതിൽ ഏറ്റവും വേലിയ കാരണം ഇവർക്ക് സെക്യൂരിറ്റി ഉണ്ട് പക്ഷെ നമ്മള നാട്ടില് ഇന്ത്യൽ അതൊരു ഇതാക്കിട്ട് എടുത്തിട്ടില്ല പിന്നെ ഈ ലഹരിയുടെ കാര്യങ്ങളൊക്കെ ഇത് കൂടെ ഷേറിട്ണോരൊക്കെ പുടിക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് ടെലിഗ്രാമില് നടപടി കൊണ്ടുവന്ന നമ്മളുടെ ഇന്ത്യ ശെരിക്കും പറഞ്ഞാ രക്ഷപ്പെടും നമ്മള് സിനിമ മാത്രം കേറ്റുന്നോരാ കേറ്റുന്നോരല്ല ശെരിക്കും ഈ ടെലഗ്രാമ് ഫുള്ള് യൂസ് ചെയ്യുന്നത്ത് മിസ്യൂസ് ചെയ്യുന്ന കണ്ടമാന ആക്കാരുണ്ട് നമ്മള നാട്ടിൽ തന്നെ കുറെ ആൾക്കാര് മിസ്യുസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗ്രൂപ്പുകളില് കേറീട്ട് മറ്റ വീഡിയോ സെന്റ് ചെയ്യുന്നവരും ഫോട്ടോ സെന്റ് ചെയ്യുന്നവരും ഒക്കെ ഇഷ്ടംോലെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും തന്നെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അമ്പോ ഇതിനൊക്കെ ഒരു പൊതു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു വഷളായ കാര്യമായി തീരും നമ്മടെ ഇന്ത്യയില് പിന്നെ ഈ ഇന്ത്യയിലിത് നടപടി എടുത്തിട്ടില്ലെങ്കി തന്നെ കൊറേ ആൾക്കാര് സൂയിസൈഡ് ചെയിതേക്കണ് ഈ കാര്യം കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളിലൂടെ ഈ ഫോട്ടോസും വീഡിയോസും പോയി തന്നെ ആൾക്കാര് കുറേ സ്കൂളിത്തോരും കോളേജിത്തോരും ഒക്കെ ഇതിനൊക്കെ ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു ദോഷം ദോഷമായി മാറും നമ്മടെ ഇന്ത്യയില് ഭയങ്കര ദോഷമായി മാറും
അതെ ഇപ്പൊ ഒരുപാട് സംസാരിക്കുള്ള വിഷയം ടെലഗ്രാമ അപ്പൊ നമക്കെന്താവാ ഒരു ഒയിഞ്ഞൊരു സമയം കിട്ട നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട സംസാരിക്ക ഇപ്പം തന്ന നമുക്ക് സമയില്ല വേറൊരു കൊറേപാട് പരിപാടികൾ ബാക്കിയണ്ട് നമുക്ക് എന്താവാ പിന്നെ ഒരു സമയം കിട്ടുമ്പ നമുക്ക് സംസാരിക്കാം
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യു ശെരി